ഹലോ
ഹലോ
ഹല കേക്കുന്നില്ലേ ന്നെന്ത് സുഖല്ലേ.
എന്താ വിശേഷം ഭകഷ് കെ റേഞ്ച് ഉള്ളെടുത്ത് നിക്കുവോ റേഞ്ച് കൊറവാന്നല്ലോ. ഉണ്ടോ നിങ്ങള് സൗണ്ടില്ല സൗണ്ട് കുറവാ.
ഇപ്പൊ കേക്
ആഹ് കേക്കുന്നുണ്ട് പൊതുവെ സൗണ്ട് കുറവോന്നല്ലേ.
ആഹ് എനിക്ക് പുതിയ സൗണ്ട് അല്ല നല്ല സൗണ്ട് ഉണ്ട് ഇനി ഫോണി കേട്ടിട്ട് ആയിരിക്കും.
അയി ശെരി.
ആഹ് ഭക്ഷണായോ?
ണൊക്കെ ആയി ഉം
ഉം ഇന്ന് എന്താ സ്പെഷ്യൽ? ഇവിടെ ആയി എല്ലാം ആയി ഇനി കഴിച്ചാ മതി
അതെ നമ്മളെന്തായാലും ഉം ഒന്നരൊക്കെ ആവും
ആണോ ആഹ് ഇവിടെ ഇവിടെ സമയോന്നും ഇല്ല വെശക്കുമ്പം ഇല്ലി ഇല്ല അങ്ങനെയൊന്നും ഇല്ല ചെലപ്പോ രണ്ട് മണി തോന്നുമ്പോ പോലെയാ
ആഹ് അങ്ങനെ അത്യാവശ്യം വിശെപ്പ് വെന്നാൽ കഴിക്കും പെട്ടന്നൊന്നും കഴിക്കുലാ
ആഹ് അതെ
ഉം എന്തായാലും നേര്ത്തെ കഴിക്കൂലാ ഒരിക്കെലും വൈകെയ്യും
അതെ അതെ ഇപ്പ എല്ലാരും അങ്ങനെയല്ലെ? പിന്നെ എന്തെലും അസുഖം ഒക്കെ ക്കെ ആവുമ്പോ എല്ലാരും സമയം നോക്കി കഴിക്കാൻ തൊടങ്ങും
അതെ അയ് പിന്നെ മെഡിസിൻ കഴിക്കെണ്ടെ അങ്ങനെയൊക്കെ ഇണ്ടാവോല്ലോ അന്നേരം ആണല്ലോ നമ്മെ ൾ കൊർച്ചും കൂടി ആരോഗ്യം നോക്കാ അല്ലെ? ആഹ് ഞമ്മളെ ഡോക്ടർ കൊർച്ചൊന്ന് പർഞ്ഞ് പേട്പ്പിക്കും
ആഹ് അതെ
അല്ലെങ്കിൽ നമ്മെ ൾ തോന്നിയ പോലെ
ആഹ് അയുടെ ആരൊക്കെ ഇള്ളെ?
വീട്ട്ൽ മോന് ഏഹ് ഏഹ് കുട്ട് എന്താ പറയാ ഉമ്മയിണ്ട് ഉപ്പയിണ്ട്‌ സിസ്റ്റെർ ഒക്കെ ഇണ്ട് ഇയാളെ വീട്ട്ലോ?
എനിക്കൊര് മോൾ ഇണ്ട് സ് ആഹ് എന്റെ മോക്ക് രണ്ട് വെയ്സ്സ്
ഹതെ
ആഹ്
ആഹ് ആഹ് മോക്ക് രണ്ട് വയസ്സ് ചെറിയ കുട്ടിയല്ലേ ഏഹ് സംസാരിക്കാൻ തുടങ്ങിയോ
ആഹ് സംസാരിക്കുക്കെ ചെയ്യും നന്നായിട്ട്
പെൺകുട്ടിയാ
ആഹ് പെൺകുട്ടി
അപ്പോ നേരത്തെ സംസാരിക്കല്ലോ
ആഹ് നേരത്തെ സംസാരിക്കും
ആഹ് പാട്ടൊക്കെ പാടോ
എന്തെങ്കില്ലും ഒക്കെ ചിലതൊന്നും ക്ലിയർ ആവില്ല എന്നാലും
ഒണ്ടാവ അല്ലേ
ആഹ് ഈ യൂട്യൂബ് ഇങ്ങനെ കണ്ട് ആഹ് നടക്കും ഓടും എല്ലാം ചെയ്യും
അത് ശെരി ആഹ് ആഹ് ആഹ് ഭക്ഷണൊക്കെ കഴിക്കൊ
ഭഷ് ഇല്ല ഇല്ല ഭക്ഷണം കഴികേല്ല അതുകൊണ്ട് വെയിറ്റ് കുറവാ
ഓഹ് അത് ശരി അ ആഹ്
അതൊരു വലിയൊരു മെനക്കേടാ ഭ
ആഹ് കൊടു കൊടുത്ത കഴിഞ്ഞാ കൊറെ ടൈം അയിന് നിക്കേണ്ടി വരും
നിക്കുന്നല്ല ഭയങ്കര കരച്ചില്ല പിന്നെ കൂടെള്ളരെ എല്ലാം പറയും കരച്ചു കരഞ്ഞു കൊടുക്കണ്ടാന്ന് പറയും
അതെ ഓ അത്രക്ക് വാശയാ
കഴിക്കേയില്ല
ആ ആ ഇങ്ങത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കത്തോടന കുറുക്ക് പോലത്തൊക്കെ
ആ കുറുക്ക് വേണ്ടേ ഇഷ്ടല്ല അ മൃദം പൊടി മറ്റേ റാഗിപ്പൊടി അങ്ങനത്തെ കുറുക്കുകളൾന്നും
അത് ഇഷ്ടല്ല പാലൊക്കെ കൊടുക്കുവോ
പാലാ പാല്ല് കൊടുക്കുംരാവിലെ അത് ബൂസ്റ്റ് ഇട്ടിട്ട് കൊടുത്താ കുടിക്കും കൊറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് വരഗി കൊടുത്ത
ആ എന്തെങ്കിലും ആയിട്ട് കൊറച്ചും കൊടുക്കണ്ടേ
പക്ഷേ പാലി വെള്ളം പോലത്തെ മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ല എന്തെങ്കിലും എന്തതുപോലെ ഏത്തക്ക ഒന്നും കഴിക്കൂ അതൊക്കെ കഴിച്ചല്ലേ കുട്ടികള് വണ്ണം വെക്കുക അതൊന്നും കഴിക്കില്ല
തല
പിന്നെ ചപ്പാത്തി ഒക്കെ പകുതി കഴിക്കും ഈഹേ മറ്റേ ഡയറ്റ് ഫുഡ ഒക്കെയ കഴിക്കന്ന് അതാ ഡയറ്റ് ഫുഡാ കഴിക്ക
ആഹ ആഹ് സാരല്ല ക്ക ഇഷ്ടള്ളതിപ്പം കഴിക്കട്ടെ കൊറ ശരിയാവരിക്കും ഇപ്പ ചില കുട്ടിയൊക്കെ ഉണ്ടായി ഇങ്ങനെക്ഷ പക്ഷെ അത് കുറച്ച് കഴിയ്പോ റെഡി ആകട്ടെ ച പിന്നെ ഇപ്പ കുറച്ച പിന്നെ അടുത്ത വർഷം മുതൽ അംഗൻവാടിയിൽ ഒക്കെ കൾക്കൂലേ മൂന്ന് വയസായാലേ അപ്പൊ കൊറ മാറ്റങ്ങൾ വരുക്കും
ആനെ അത് പോവാന്ന് ആർക്കറിയിണ്
ച് ആഹ് ആഹ് ചെല കുട്ടി കുട്ടിഡ് വീട്ടീന്ന് ഫുഡ് കക്കൂല അങ്കൻവാടി എത്തികയിന്നല് അപ്പൊ ടീച്ചർ പറയും അ ഇവിടുന്ന് പിന്ന നീ കഴിക്കുന്നന്നൊക്കെ അങ്ങനെയൊക്കെ ചെില പേരൻറ്സ് ഉണ്ടാവും അങ്ങനെ അംഗവാടി കൊണ്ടാക്ക വീട്ടന്ന് കഴിക്കൂല അവിടുന്ന് പിന്നെ കുട്ടികളൊക്കെ ആയി അവരൊക്കെ അവരെ പ്രായത്തിലുള്ള കൊറെേ ആൾക്കാര്ണ്ടാവൂല അപ്പൊ അവരൊക്കെ കഴിക്കുന്ന കാണുമ്പോ
ആ അതെ
ഒന്നാമത് ഒരു കുട്ടിയള്ളൂ ആ അപ്പൊ നാമതേ ഭയങ്കരം ഇതായിക്കൂലേ ആരംഭയിരിക്കൂലേ ആ കൊഞ്ചല് ലാളന എല്ലാം കിട്ടീട്ട് ആദ്യത്തെ കുട്ടിക്കൊക്കെങ്ങെ രണ്ടാമത്തെ കുട്ടിക്ക്‌ ശരിയയിക്കോള്ളും
അതെ അതാകുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആവൂ
ആ പിന്നെ അയിന് വലിയൊരി ഇതൊന്നും ഉണ്ടാവൂല്ല കരച്ചലിനൊന്നും ഉം ആദ്യത്തൊക്കല്ല എപ്പോ ഒരു പരിഗണണ കറികൊക്ക് എന്താ വി
ഇവിടിന്താ മീങ്കറി മത്തിയിട്ടെ അത് മൊളക് ട്ടെച്ച് വർത്ത് പിന്നവിയല്
ഇതെവിടേം അങ്ങനത്തന്നെ മത്തി അന്നെ കറി പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഉപ്പേരി ഇണ്ട്
ആ
പൊരി പ
ആ ആ ആ ആ കൊച്ചിന് കളിപ്പാട്ടം ആ അങ്ങെ
അവിയലൊക്കെ ആരൊണ്ടാക്കാ
ഇന്ന് ഞാനാ ഇണ്ടാക്കിയെ കൊറച്ചീസം കൊണ്ട് അമ്മയ്ക്ക് വയ്യ അപ്പ രണ്ടൂസം കൊണ്ട് ഞാനാ അടുക്കളേല്
അതെ അമ്മയില്ലേ
എന്റെ അമ്മ ഞാൻ ചേട്ടൻ്റെ വീട്ടിലായി
അതെ അതെ ആ ചേട്ടൻ്റെ അമ്മ ഇണ്ടാ
ആഹ ചേട്ടൻ്റമ്മേം അച്ഛനും ഒണ്ട് ഞാനും കുഞ്ഞുണ്ട് ഒണ്ട്
അവരുണ്ടാക്കൂലേ
അമ്മെ ഇണ്ടാക്കുന്ന രണ്ടൂസം കൊണ്ട് അമ്മയ്ക്ക് വയ്യ അപ്പൊ ക പ്പ നെഞ്ചിനൊരു വേദന പോലെ പ്പൊ അത് കാണിച്ച് മരുന്ന് കയിച്ചോണ്ടിരിക്കാ അപ്പൊ ഉം
പിന്നെ അ അ അത്രേലും ഇണ്ടാക്കണ്ടല്ലോ ഒരുപാടനൊന്നും ഇണ്ടാ
വേണ്ട കൊറച്ച് മതിയല്ലോ
ആ ആ അവിലൊക്കെ ഇണ്ടെങ്കി നമുക്ക് രണ്ടൂസം ഉപയോഗിക്കാലോ
ഇവിടെ അച്ഛന് തലേന്നത്തെ കറി പറ്റില്ല അപ്പാപ്പാ പോ
ഓ ഐശെര്യ അങ്ങനൊക്കെ ഇണ്ട് അയ്യോ അപ്പ ഡെയ്ലി ഇണ്ടാക്കണ്ടി വരു അല്ലേ
ആ ബീൻസ് ഒരു രാ രാവിലെ ഇണ്ടെങ്കി രാത്രിയില്ല സെയിം ഓക്കെ കൊഴപ്പില്ല പക്ഷെ പിറ്റേന്ന് അമ്മള് ഫ്രിഡ്ജ് ചൂടാക്കി എടുക്കുന്നേനോടൊന്നും വല്യ താൽ
അത് ശരി ആ ആ അ അവരങ്ങ് ശീവിച്ചോണ്ടെ ചിലയാക്ക് അങ്ങനെയൊക്കേയ്ക്കും
ഇല്ലാ അച്ഛൻ കൊറെേ ഗൾഫിലൊക്കെ നിന്നയാ ശീലല്ലാ നാട്ടി വന്ന് കഴിഞ്ഞപ്പൊള്ള ശീലാ
ഐശരി ആ ആ
അയിന് അമ്മായിട്ട് എപ്പഴും അടിയാ
അതെ ആ പിന്നെ അമ്മളെ വീ ട്ടിലാവുമ്പിന്നെ അമുക്ക് എന്തും ആവാന്നില്ല ഇതുണ്ടാവു അല്ലാ
എന്ക്ക് അങ്ങനെ വ്യത്യാസം ഒന്നും ഇല്ലടാ അവിടെടേം സെയിം തന്നെ
അതെ വീട്ടി പോക്കില്ലേ
ഇണ്ട് ഞന്റെ വീട് കൊറച്ച് ദൂരാ അപ്പ ഞാന് വെ സ്കൂളിന്റെ വെക്കേഷനായ പ്പം ഞാൻ കോൾ പഠിക്കുവായിരുന്നു അപ്പൊ മാർച്ചിലാ കോഴ്സ് തീർന്നെ അപ്പം മെയ്യില് ഒരു മാസം പോയി നിന്നിട്ടിണ്ടാര്ന്ന്
ആഹ് ആ ഇന്നിട്ട് എന്ന് വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നൊണ്ടോ
ഇല്ല ഞാനിപ്പ ബി എഡ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഒള്ളു
അതെ
ജോബ് കിട്ടി ഇവിടെയൊക്കെ പക്ഷെങ്കി ഹസ്ബൻ്റിൻ്റൂടെ പൊറത്ത് പോവാനാ അപ്പം എവിടെ കേറ്യാലും ഒരു സം നിക്കണം അപ്പൊ അങ്ങനെ പറ്റില്ല ഓണം കയിഞ്ഞ് പൂവാനുള്ള രീതീലാ
ഐശരി ആ ആ
ഹാ
എന്താലും ആഗ്രഹിച്ച പോല തന്നെ പോവാനൊക്കെ പറ്റട്ട് നല്ല ജോബ് കിട്ടട്ട് ആ ആ വേറെന്താ ബ്രദറൊക്കെ ഇണ്ടോ
ഓ ഐശരി ആ ആ അപ്പൊ ഞാ ഒന്നും ചെയ്യുന്നി ഇല്ലാ വീട്ടില് അന്നെ കല്യാണം കയിന് കുറച്ച് വർഷേ ഈ മോനുണ്ട് രണ്ടാം പറില്ല രണ്ടാം ക്ലാസ് പഠിക്കുന്ന മോനുണ്ട് അവ ഒരാളെ ഇല്ലോ ഇനി അടുത്താാല ട്രൈ ആക്കണം പിന്നെ ഏ എന്താ പറയാ വീട്ടില് ഉമ്മുണ്ട് പാപ്പുണ്ട് സിസ്റ്റർ ഉണ്ട് ഇതൊക്കെുണ്ട്് എന്റെ സ്വന്തം വീട്ടില് നമ്മള സ്വന്തം വീട്ടിലാ
ആഹോ നിങ്ങള് കണ്ണൂര് തോന്നുന്നു ഉ പിന്നെ ഇപ്പ ഹസ്ബൻഡിലെ വീട്ടിലോ
ഹസ്ബൻന്റെ വീട്ടില് ഹസ്ബൻഡന്റെ സിസ്റ്റർ അവരൊക്കെുണ്ട് അവരൊക്കെ വീട് വെച്ച് വീട്
അല്ല ഇപ്പൊ കല്യാണം നിങ്ങള്ൾ രണ്ടണ്ട് പെൺകുട്ടികളുണ്ട അപ്പൊ രണ്ടു പേും അവിടെത്തന്നെ നിക്കും വീട്ടില്
ഉം ആ അങ്ങനൊന്നുമല്ല ഇനിയിപ്പൊ അവര് കല്യാണം ഇങ്ങനെ പറയാൻ പറ്റില്ല ചിലപ്പോ അവര് പെട്ടെന്ന് അവരെ വീട്ടിൽ ആടെ നക്കണ എന്നണ്ടെങ്കിൽ അയിന് നിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബ് ചെയ്യാൻ പോവ്ണ്ടേൽ അങ്ങനെ പോകും അങ്ങനെയൊന്നുമല്ല ഒരാള സിറ്റുവേഷന് അനുസരിച്ചിട്ട് അങ്ങനെ ഇന്ന് ഇതാ നിർബന്ധന്നുല്ല
ആഹ്
അ ആഹ് അമ്മക്ക് അമ്മക്കൊക്കെ എങ്ങനെ സുഖം തന്നെയാ
ആഹ് അമ്മയക്കെ സുഖായിട്ടിരിക്കുന്നു ഉം ഇണ്ട് ഇടക്കിടക്ക് വരും അമ്മ സമയം കിട്ടുമ്പോ എല്ലാം വരും ആഹ് കൊറച്ച് ദൂരെയാ ഒരു പന്ത്രണ്ട് മണി ക്കൂർ യാത്രയുണ്ട് വേറെ ജില്ലയാ ഉം
ഒരുപാട് ദൂരണ്ടല്ലേ അ ആഹ് പിന്നെ ട്ട മോള പേരെന്താ?
നില.
അത് ശരി ആഹ് ആഹ് ആഹ് മോറത് ഷെസാദ്.
ആഹ് ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടതോ.
ഏഹ് ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട്.
ആഹാ കളിക്കാനൊക്കെ കുട്ടികളൊക്കെ ഇണ്ടോ അടുത്ത്.
ഇപ്പൊ വന്നതാ ഇപ്പ വന്ന് കേറിയതേ ഉള്ളു. ആഹ് എന്ത്?
പഠിക്കുവോ നന്നായിട്ട്?
പഠിക്ക കൊഴപ്പൊന്നുല്ല. അത്യാവശ്യം പഠിക്കും കൂടുതൽ കളിയാം.
കുട്ടികൾ കളിച്ചു വരളെ വളരണള്ള്.
ആഹ് ഇപ്പം ഗ്രൗണ്ട് പോയിട്ട് വന്നതേ ഇള്ളു.
ബന്റ് എന്തെയ്യുന്നെ?
ഹസ്ബന്റ് ഇവിടെ തന്നെണ്ട്.
നാട്ടി തന്നെ ജോലിയാ?
ആഹ് ഇവിടെ തന്നെ പണി.
ഉം ഹും.
ഇന്നലൊക്കെ സ്കൂണ്ടായിനല്ലോ. ഇന്നും നാളെയും ലീവ് അല്ലെ? ഇതിപ്പ എവിടെങ്കും പുറത്തൊക്കെ കൊണ്ട് പോണന്നുണ്ട് ചെലപ്പോ ഇന്ന് കൊണ്ട് പോവും അല്ലെങ്കി നാളെ ആണെങ്കും ജസ്റ്റ് ഒന്ന് ഇത്ത കൊണ്ടോണം ന്നറീം സ്കൂളിലാത്ത ദിവസം പറയും ഉമ്മ എനക്ക് എവിടെയെങ്കിലും പോണം ന്നൊക്കെ. ആഹ് അങ്ങനെ ഞമ്മള് പോവും.
ആഹ് സിനിമക്കൊക്കെ പോലുണ്ടോ?
ആഹ് ആഹ് മൂവി നല്ല നല്ല മൂവി ഒക്കെ ആണെങ്കില് അങ്ങനെ പോവും.
ഇപ്പേതാ ലാസ്റ്റ് കണ്ടേതാ
ലാസ്റ്റ് ഏതാ കണ്ടത് മോഹൻലാല്ന്റെ ദൃശ്യം ത്രീ കണ്ടിനീ
ആഹ് ഹാ ഞാ ഞാൻ പോണം നടന്നില്ല
ആഹ് ആഹ് എനിയിപ്പൊ എന്തായാലും അട്ത്ത മൂവിയൊക്കെ വെരുമ്പെന്തായാലും പൊയിക്ക്യോ അധികം നീട്ടി വെക്കണ്ട നല്ല മൂവിയന്നേങ്കിലു പോയി കാണാലോ
അതെ നല്ല ഫിലിമാരുന്നു ആന്ന്
എടാ ന്നാ പിന്നെ ഓക്കേന്നാല്
ആഹ് ഓക്കെ ഓ